ഹലോ
ആണ്ട്.
ഉ എന്തൊക്കെ വിശേഷം.
എന്താ കുളിയൊക്കെ കഴിഞ്ഞ പരിപടൊക്കെ കഴിഞ്ഞിരിക്ക്......
ഓ നമ്മൾ കഴിഞ്ഞിട്ടൊന്നുല്ല തുടക്കല് കഴിഞ്ഞിട്ടുള്ളു...
ഏ
ഉ കേട്ടില്ല...... ഉം പിന്നെ
നമ്മക്ക് പിന്നെ ഇവിടെ താത്തള്ളതൊണ്ട് എങ്ങനെ.
ഫംഗ്ഷനോളൊക്കെ നടക്കും ഈ കല്യാണ ഫങ്ഷനൊക്കെപ്പൊ എത്ര ദിവസൊക്കെ
ഉം അതിന്റെ ഇപ്പൊ പെണ്ണുങ്ങൾ ഇതാണെന്നുണ്ടെങ്കി പറയണ്ട ഉം പെൺകുട്ടിയാളെ കല്യാണാണെങ്കിലെ
ആഹ്
എന്ത മൈലാഞ്ചി കല്യാണം ബ്രീറ്റുബി പലേ പരിപാടി അല്ലേ ഉം ഫോട്ടോ മെയിന് ആയിട്ട് ഫോട്ടട്ക്കലാണ്
ആഹ് ശരിയാ ആഹ് ഇപ്പങ്ങനെ ഓരോ ഇൻസ്റ്റയിലൊക്കെങ്ങനെ റീൽസ് ഇങ്ങനെ കാണേ
അരികുത്ത് കല്യാണം ഉം പയേ വീട് ടും പയേ റേഡിയും ഒക്കെ ഇട്ത്ങ്ങാണ്ട്
ആഹ് പഴേ ഇമ്മാടെയൊക്കെ കല്യാണം
ത്ത് ആഹ് പിന്നെ മഞ്ഞ കല്യാണം പറഞ്ഞിട്ട് ഒരു കല്യാണം ഇണ്ട് ഞമ്മളെ പെരീ ഞമ്മളെ കുടുംബത്ത്ക്കൂടെ തന്നെണ്ട് ഇണ്ടാക്കി മഞ്ഞ മഞ്ഞട്ടിട്ട് എല്ലാരും മഞ്ഞ ഒരേമാതിരി ഡ്രെസ്സ് ഇട്ട് പിന്നെ മഞ്ഞ മഞ്ഞ ലഡൂ മഞ്ഞ ഇതും ഒക്കെ മഞ്ഞ ഇങ്ങട്ട് മല്ലികീം ഇതൊക്കെ കൊടുന്ന് എന്നട്ട് പിന്നെ എല്ലാരും മൈലാഞ്ചി ഇട്ട് കൊടുക്ക പിന്നെ മഞ്ഞള് കലക്കീങ്ങാണ്ട് ഇങ്ങനെ വള്ളം വെക്കും ന്നട്ട് അയ്ന്ന് തൊട്ട്ങ്ങാണ്ട് മുഖത്തേച്ച് കൊടുക്ക
ഓ
അയിന് എല്ലാരും തേക്കുമ്പളും ഒപ്പം നിന്ന് ഫോട്ടട്ക്ക അതൊക്കെ തന്നെ
അത് ഞമ്മള് മലപ്പുറത്താണ് അധികം തോന്ന്ണ്ടല്ലേ
ആഹ് എവ്ടെ ആരൊക്കെ എന്തൊക്കെയ എവ്ടെ ക്കെ കാട്ടണത് അതെല്ലാരെ എല്ലാരതീത്തച്ചതുമ്പാടെ ഞമ്മള് കൂട്ടര് ചെയ്യാന്ന തോന്നണ്.
ആഹ് അത് ശരിയാണ് പക്ഷെ ഇത് പാവത്തുങ്ങൾക്ക് ഭയങ്കര ബുദ്ധ് ബുദ്ധിമുട്ടാണേ ഇല്ലാത്തോര് പൈസ ഇല്ലാത്തോർക്കൊക്കെയെ
പിന്നെ ഫ്രണ്ട്സാളൊക്കെ കൂടിങ്ങാണ്ട് കൗത്ത്കൂടെ ഒരിതും ഇട്ട് ട്ട് കേക്കും മുറിച്ച്ങ്ങാണ്ട് ബ്രയ്റ്റുബിയാണ് പറഞ്ഞിട്ട് ഒരിത്.
ആഹ്
അയ്ന് നല്ല ഡ്രെസ്സും മാണം നല്ല സ്ഥെലോം വോണം ഫോട്ട് ട്ടെടുക്കണെങ്കില് പൈസാണം
ആ അപ്പൊ കല്യാണംന്ന് പറഞ്ഞാ നല്ലൊരു ചെലവെന്നെയാല്ലേ
ഉം ഇപ്പൊ പിന്നെ വീട്ടിലാരും കല്യാണം ഇണ്ടാക്കുണൂല്ലല്ലോ
ഏയ് ഇല്ലല്ല ഓഡിറ്റോറിയം ല്ലേ?
ആ ഓഡിറ്റോറിയം ഭക്ഷണ അത് ഭക്ഷണാണെങ്കി തന്നെ സാധാ ഇപ്പൊ ഞമ്മളെ അങ്ങനത്തൊന്നും പറ്റ് റ്റൂലല്ലോ ഇപ്പൊ വല്യ തക്കാരം മാതിരിയല്ലേ കല്യാണം
ഓ ഒന്നും രണ്ടും മൂന്നും ഐറ്റൊക്കേണ്.
ഐറ്റൊക്കെയാണ് ആ ആഹ്
ഒന്നായ തീരെല്ലാത്തോരെ ലുക്കായിന്നൊക്കെ ഇപ്പൊ
ആഹ് പിന്നെ അവിടെ സ്റ്റേജ ആ സ്റ്റേജ് അലങ്കരിക്കണെങ്കിൽ ഒരു ഓഡിറ്റോറിയം എടുത്ത ഓഡിറ്റോറിയത്തിനൊരു സംഖ്യ പിന്നെ അതിന്റെ വെപ്പ് അത് വേറെ വേണം. പിന്നെ സ്റ്റേജ ഒക്കെ അലങ്കരിക്കണെങ്കിൽ നമ്മളള്ള ഉള്ള പാർട്ടിക്കാർ നല്ല ഇതുണ്ട്
ഓ നല്ലൊരു എമൗണ്ട് ഉണ്ട്.
ആ ആഹ ഇത് ഇന്ന് ഒരാൾടേത് കണ്ടാല് മറ്റേയാൾക്ക് ഇല്ലെങ്കില് അത് അതേമാതിരി കാട്ടിയിട്ടില്ലെങ്കിൽ ഇതല്ലേ. അയ്ല് പാവങ്ങളും ഒക്കെ പെടും ഏഹ്
ആഹ് അഹ്ശെരിയാണ്
ഉം അത,
ഞമ്മള ഹിന്ദൂസിന്റെ കല്യാണാണ് അടിപൊളി കല്യാണം. അതിലന്നും ഒന്നുല്ല അല്ലേ?
അതെ ആ ചിട്ടിയില് ആ പറഞ്ഞ അതിലന്നെഒന്നു
ആഹ് പോലത അതെ ആഹ
നമ്മൾത് പിന്നെ എന്തട്ടാ ഇപ്പൊ പുതിയണ്ണനെ കൊണ്ടുവരണെങ്കില് രണ്ട് നാല് വാത്തും ഓരോ ഇതൊക്കെ കേ ഉള്ളിലൊക്കെ വെച്ച് കണ്ട് പാട്ടൊക്കെ ഇട്ടിട്ടല്ല കൊണ്ടര്ണെ ഓരോരോ അതൊന്നും അതൊക്കെ ഇവിടെ അന്യപൊറത്ത് പത്ത് ഉള്ള ഇതിലൊക്കെ ഉണ്ട് ഇന കൊണ്ടണ്ട് നമ്മളെവിടെന്നും ആദ്യം ഉണ്ടായി
ഉണ്ടായിന ഇല്ല ഇല്ല അങ്ങനെ തമിഴ്നാട് ആ ഭാഗത്തൊക്ക ആയിട്ട് ഇങ്ങനെ കണ്ട് രണ്ട്
അക്കെങ്ങനെ ഓരോ ഇതിലങ്ങനെ കണ്ടക്ക അല്ലേ നഞമ്മളവിടെ കണ്ടിട്ടില്ല ഇപ്പൊ തുടങ്ങിയത അതൊക്കെറേ.
ആ ശരി എന്നങ്ങനേ.
ഉം
ഉം അപ്പ അതിനെ കുറിച്ചിട്ട് തന്നെ അല്ലെ പറയണ ആർഭാടം കാട്ടിയണന്നൊക്കെ പറഞ്ഞിട്ട്.
ആ പിന്നെ കല്യാണത്തലന്നാണെങ്കിലോ അപ്പഴും സാധാ ഫുഡൊ ല്ലോ ആതയൊക്കെറഞ്ഞ എന്തെങ്കില ങ്കിലും കെട്ടിട്ട് പൂളി മറ്റേതും മശൊക്കെ ഇട്ട് ങ്ങാണ്ട് വെക്കും അല്ലെ അങ്ങനെയൊക്കെല്ല ഇണ്ടാക്കീനെ പിന്നെ ഇപ്പ അതല്ലേ ഇപ്പൊ നെയ്ച്ചോറും. നല്ല അത തലയൊന്നും തന്നെ വല കല്യാണത്തിന് ഉണ്ടാക്കണ മാതിരിയാണ് ഭക്ഷണക്കെ ഉണ്ടാക്കണപ്പോ ഉം തലെന്ന് പിന്നെ ഡാൻസും പാട്ടും.
മ്മ്
മറ്റും കാര്യങ്ങളും അതിന് വേറെ പൈസ വേറെ കാണണം.
ഉം
തലേന്ന് ഇടാനാണെങ്കിലോ പെണ്ണിനാണെങ്കിലോ ഈ കല്യാണത്തിന് ഇടുണ മാതിരി
ഓഹ് ഡ്രസ്സും വേണം പിന്നെ ഫാൻസിയായിറ്റ് അങ്ങനെ
ഉം
സ്വർണം വേറെ ഭയങ്കര ചെലവാ.
ഉം
ഇവിടെ ഒരു കല്യാണം ഉണ്ടായിട്ട് ഇവിടെ വീട്ടില് രണ്ട വർഷം മുന്നേ ഇവിടെ ഒന്നും ഉണ്ടായില്ല. പെൺകുട്ടിയുടെ തന്നെ കല്യാണം ഒരു തൂല്ല നമ്മള് സാധാ കല്യാണം തലെ ദിവസം നമ്മള ന ഫുഡ് കൊടുക്കുക കഴിഞ്ഞു പിറ്റേ ദിവസം കല്യാനോം ഒരുതുണ്ടായിനില്ല
ഇപ്പൊ കല്യാണത്തിന് ഇപ്പൊ മുട്ടായി കൊടുക്കലിന്റെ പരിപാടി ഇ ഇത് കണ്ട്ട്ടില്ലേ ഇങ്ങള് ഏഹ് ഇവിടുന്ന് മാനത്തക്ക് മുട്ടണ അത്ര മുട്ടായിം വെര്ണോലെടുത്തൊക്കെ മു മുട്ടായിയും ഡ്രസ്സും പെട്ടിയും ആഹ് ആക്കണ് കാണല്ലേ ഇത് ഇങ്ങനെ ഓരോരുത്തര് ശീലാക്കല്ലേ പിന്നെ ഒര് നിക്കാഹ് കയ്യണേന് മുന്നേന്നെ സ്വർണം കെട്ടാ ആ പെണ്ണിന്
പിന്നെ പറഞ്ഞാല് ഇങ്ങനെ മുട്ടായി ഇതൊക്ക് ഒക്കെ കൊടുത്തിട്ട് കൊറച്ച് കഴിഞ്ഞാ ഈ പെണ്ണുങ്ങൾക്ക് വേണ്ടാ പറഞ്ഞാ ഈ പൈസയും കാര്യങ്ങളും ഒക്കെ പോയാ അങ്ങനെ ഒരു സംഭവം.
ആ അങ്ങനെ അയ് ഫോ അങ്ങനെയുണ്ട് ഫോൺ വിളിച്ചും അപ്പോത്തിന് ഫോ ഇത് ഒറപ്പിച്ചിനീനെ മുന്നേന്നെ ഫോണും കൊണ്ടുപോയി കൈച്ചേനും കെട്ടി മോതിരോം ഇട്ട് ഇന്നട്ട് എന്നിട്ട് പിന്നെ
എന്താ ഇനിയുള്ള കാലം എങ്ങനെ പറയാൻ പറ്റൂല്ല ഇപ്പ ഇങ്ങനെ ഞമ്മളൊക്കെ മക്ക് മക്കള് വലുതായി വരുമ്പോത്തിന് എന്താന്ന് അറിയൂല.
ഞങ്ങള് ഇവിടെ മൂത്തച്ഛന്റെ കുട്ടീന്റെ ഇണ്ടായിട്ട് അത്രക്ക് ഓവർ ആയിട്ടുള്ള മുട്ടായി കൊടുക്കല് ഒന്നും വേണ്ട സാധാ ഒരു നോർമൽ രീതീല് മത് എന്നിട്ട് തോന്ന മുട്ടായിയൊന്നും ഞങ്ങൾ വാങ്ങിട്ടില്ല. ഏ ന്നാലും വാങ്ങിക്കണ് അത്യാവശ്യത്തിന് ന്നിട്ട് പിന്നെ ഇപ്പത്തെങ്ങൻ ആ കുട്ടിയേക്ക് അപ്പൊ റീൽ എടുക്കണല്ലോ അത് കൊണ്ടു പോണതും അത് കൊടുക്ക് ക്കണതും പുതിയാപ്പള വണ്ടീന്ന് എറങ്ങണതും അതെന്ന്ട്ട് എഡിറ്റ് ചെയ്ത് അത് എറക്കണ്ടേ ആഹ് അത്യാവശ്യം ഇന്നിട്ട് കുഴപ്പയില്ല ഇന്റെ മോളൊക്കെ പോയിനിയേ അപ്പം എന്റെ മോള് പറഞ്ഞ് മുട്ടായി പെട്ടി ഒന്ന് എനിക്ക് പുടിച്ചണം ഫോട്ടോ എടുക്കുമ്പം മുന്നില് നിക്കാനെ
ആ ആ
ഉം
അങ്ങനെ പെൺകുട്ട്യോൾക്കൊക്കെ നല്ല താല്പര്യയ്ക്കാരം മറ്റുള്ളോര് അയ്ല് കൂടി ഞ്ഞ് അട്ത്ത ഞങ്ങളാകും ങ്ങനെ
ആഹ് പെൺകുട്ട്യേക്ക് വേറേം താല്പര്യല്ലെ അങ്ങൻത്തേനൊക്കെ ആഹ് എന്തായാലും ഇപ്പൊ ഒരു പെൺകുട്ട്യേളെ കെട്ടിച്ച താണെങ്കിക്കൊക്കെ നല്ല പണിയെന്യേണ് അറി ഇമ്മാതിരിത്തെ പരിപാടി തൊക്കെ
ഈ ചെറ്തായ രീതിലൊന്നും പോല അപ്പൊ സ്വർണ്ണത്തിനൊക്കെ വെല കൂടിയ സമയും എന്താ വെല. ഇഞ്ഞ് അതും കൂടി ഇട്ത്തു പോണല്ലേ സ്വർണൊന്നും കൊടുക്കാതെ അങ്ങൻത്തെ
കൂടിം കൊർഞ്ഞീനി ഇപ്പൊ കൂട്ണ കാര്യത്തി ഇപ്പ വിഷയല്ലാതായ്ക്ക്ണല്ലോ ഇപ്പൊ സ്വർണംന്നും ഇപ്പോ ആരും ചോയ്ക്ക്ണില്ല. അത് ഞമ്മക്ക് വേണ്ട ഇട്ടാതി ഉം അത് കഴിഞ്ഞിട്ട് ഒരു പരുവാടി ന്നൊരു കമ്മിയില്ല. ഏഹ്
ചെലെ പരിവാടികൾക്ക് അങ്ങന്നെ പരിവാടി കൂടീക്ക പരിവാട്യള് കൂടീക്ക
ഒരു മരോളെ കൊട്ന്നുക്ക്ണ് ഇവടെട്ടോ ഒന്നും കൊട്ന്നിട്ടില്ല. ഒരു സ്വർണ്ണും ആ അന്നെ ഒന്നും കൊണ്ട്ന്നിട്ടി ഇല്ലാട്ടോ പറഞ്ഞ വെച്ചെട്ടുള്ളേ നിക്കാഹ് കഴിഞ്ഞു പിന്നെ കല്യാണം ഇണ്ടാക്കാര അപ്പ തന്നെ കൂട്ടിക്കൊണ്ടല്ലും കഴിഞ്ഞു ഒന്നും കൊണ്ടുവന്നിട്ടില്ല
ഓരോ ഭാഗത്തുന്ന് ഓരോരോ ഇതാണ് ഉം പിന്നെ വേറെ
പെണ്ണുങ്ങതിലേറൊണ് ഇപ്പം ആണുങ്ങൾക്ക് പെണ്ണിട്ടണണ്ടെങ്കില് ഇതൊക്കെ പാട ഇണ്ടാക്കണ്ടേ
അത് ശരിയാണ് ഉം
നിങ്ങളും ഇതും അല്ലെ
ഉം
മെഹറാണെങ്കി അങ്ങനെ
ഓ അങ്ങനെ ഇപ്പൊ ആണുങ്ങൾക്ക് കെട്ടാനാണ് ചെലവ് കൂടുതല് എന്നാ പെണ്ണുങ്ങൾ ക്കയില്ല
ആഹ് അല്ലേ
ഉം ആഹ് അവരെന്നെയാണ് ഇതൊക്ക ഇണ്ടാക്കണതേ മറ്റവരില്ലേ മറ്റവരാ സാം ന്താ ഒരു രീതി ഓലെ ഫുഡിനും കൂടി ഒരു മാറ്റം വരണില്ലല്ലോ
ഇല്ലേ ഓര കല്യാണത്തിന് പോയാല് എന്തോര ഇതാന്നോ ഞങ്ങള് ഇവിടെ അടുത്തൊരു ചേച്ചി തീറ്റ് കല്യാണേ എന്തോന്ന് ഇത് ഓലാ സദ്ധ്യൊക്കെ കഴിക്കാ
ആ പക്ഷെ ഓല കല്യാണം തന്നെ കാണ ഭയ ഭയങ്കര ഇതൊക്കെ നല്ല നീട്ട ഡ്രസ്സും കാര്യങ്ങളും ഒക്കെ അതായിട്ട് നല്ല ഉഷാറ
ഉം ഞമ്മളതാകല്ലെ എ
ആഹ് ശരിയാണ് ഞമ്മക്കൊരു കല്യാണ ആയ അങ്ങനെല്ല വേണ്ടേ
ആഹ്
എന്നാ ശരിട്ടോ ഞാൻ വിളിക്കാ ഇപ്പോ
ആഹ് ആയിക്കോട്ടെ